ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ടോ ഞാൻ കേൾക്ക്ന്നുണ്ട് ആണല്ലേ ഓക്കെ ഓ നമ്മളൊര് ഏ തുടർച്ച നഷ്ടപ്പെട്ടയ്ഞ്ഞ്ട്ട്ണ്ടെങ്കിൽ പിന്നൊരു ബുദ്ധിമുട്ടാ
ഹ് ഹ് സംസാരിച്ച് കൊണ്ട്ങ്ങനെ ഇരിക്ക്യാണെങ്കിൽ അങ്ങനെ പോയിക്കൊണ്ടിരി
ആഹ് അതെ നമ്മള് മണിക്കൂറുകളോളോളം നമുക്ക് ഒരേ രീതിക്ക് സംസാരിക്കുന്ന ആൾക്കാർ നാണെങ്കില് നമ്മള് ആ ഒരു സംസാരം തന്നെ തുടർച്ചയായിട്ട് നമ്മളൊര് ഒന്ന് രണ്ട് മണിക്കൂറെ ങ്കിലും സംസാരിക്കും പിന്നെ നമ്മളെ ആരെങ്കിലും ഫുഡ് കഴിക്കാനോ അല്ലെങ്കില് വല്ല കുളിക്കാ നോ കുട്ടികരയ് ന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന സമയത്തെ അല്ലെങ്കി നമ്മക്കെന്തെങ്കിലും ജോലി ഇണ്ടാവണം അതെ ഹാ ഒര് രീതിക്ക് നമ്മള് പോളൂ അത്വരെ നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും എന്ന്ച്ചാ ആ ഒരു ഇത് കിട്ടണം കേട്ടോ ആ ഒര് ആ രീതിക്ക് നമ്മൾ സംസാരിക്കുന്ന രീതിക്ക് തന്നെ വരുന്ന ആൾക്കാരായാലേ നമ്മൾ അത്രയും സംസാരിക്കാൻ നമുക്ക് കഴിയൊള്ളൂ ഇല്ലെങ്കില് ഉം ആഹ് അല്ലെങ്കിൽ നമുക്കൊരു മട് പ്പ് വരും നമുക്ക് നമ്മളിപ്പോ ചോദിക്ക്ന്ന കാര്യങ്ങളെല്ലാം നമ്മള് പറയ്ന്ന കാര്യത്തിന് ഏ വീണ്ടും അത് തുടർ ർച്ചയായി പറയ്ന്ന ഒരാളാണെങ്കിൽ നമ്ക്ക് വീണ്ടും എ അതിനോട്ള്ളൊര് ഇത് കൂടിക്കൂടി വരും നമുക്ക് അപ്പൊ നമ്മൾ ആ ഒരു രീതിക്ക് നമ്മൾ അങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും നമ്ക്ക് ഒര് മട്പ്പ് തോന്നൂല്ല പക്ഷെ ഏ നമ്മൾ സംസാരിക്കുന്നേന് മാത്രം പറഞ്ഞ അതവടെ സ്റ്റോപ്പ് ചെയ്യ്ന്ന രീതിക്കായാല് പിന്നെ നമ് തുടർന്ന് കൊണ്ട് പോകാട്ട് ഭയങ്കര ബുദ്ധിമുട്ടാ പിന്നെ നമുക്കാ കോളെങ്ങെനെയെങ്കിലും ഒന്ന് വെച്ചാ മതിന്നുള്ള രീതിക്കാവും അങ്ങനെയുള്ള ആൾക്കാരൊരുപാട്ണ്ട് ഏഹ് കൂടുതല് സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാര്ണ്ടാവൊല്ലോ
ർ കൊർച്ച് കൊറവ്ള്ള പോലെണ്ടല്ലോ
ഇപ്പൊ കേക്ക്ന്ന്ണ്ടോ
ആ കേൾക്ക്ന്നെ കൊർച്ച് കൊറവ്ള്ള
കൊറവ്ണ്ടല്ലേ ക്ലാരിറ്റി കൊറവ്ണ്ടോ
ആഹ് ചെറ്തായി ഇപ്പൊ ഓക്കായി ഇപ്പൊ ആ പ്പൊ ശരിയായി വര്ന്ന്ണ്ട്
ആ തന്നെ സംസാരിക്കണം ഒരു സ്ഥലത്ത് ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് പ്രശ്നം
ആഹ
ആയിക്കോട്ടെ പിന്നെ അവിടെ ഫുഡൊക്കെ ആയോ ഭക്ഷണൊക്കെ എല്ലാം ആയോ
ഇന്ന് നോമ്പാണ് മുഹറത്തിന്റെ നോമ്പായ ഒന്ന് മുതലുണ്ട്
എടുക്കാൻ തുടങ്ങ ഒമ്പതും പത്തും മാത്രാനൊക്കെ എ അതും ഫീഡിങ് ആയതുക കൊണ്ട് ഞാനിപ്പോ അങ്ങനെ ഏ എടുക്കല് കുറവാ ആ അതെ കുട്ടിയണ്ട് പ പുന്ന കുട്ടിയുടെ അപ്പ അതുകൊണ്ട് കുട്ടി പാാല കുടിക്കുന്നത് കൊണ്ട് തന്നെ ഞാന് എടുക്കലില്ല ഇപ്പൊ കുറെേ നാളായി എടുത്തിട്ട് പ്രസവിച്ച് പ്രഗ്നന്റ് ആായി നമ്മളെ ഗർഭാവസ്ഥൽ എടുക്കൂലല്ലോ
ആ ആ റമലാനിലെ തോമ്പൊക്കെ കിട്ടിയോ
കിട്ടീട്ടില്ല അതാ കൊറച്ചൊരു കാലം ആയി നമ്മള ഇപ്പോ നോമ്പല എടുത്തിട്ട് കൊറച്ച് ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു അതെ ഇനിയിപ്പോ അതിലേക്കൊന്ന് വരണമെങ്കിൽ ബുദ്ധിമുട്ടാണ് വീണ്ടും നമ്മൾ അതിലേക്കൊന്ന് വന്ന് മറ്റേ പാല കൂിയെല്ലാം കുറച്ച്ൊന്ന് റെഡിയായിയി കഴിഞ്ഞട്ടുണ്ടെങ്കിൽ നമുക്കിനനിത് ചെയ്യാൻ വേണ്ടി കയ്യയുള്ളൂ നോമ്പല്ലാം എടുക്കൻേണ്ടിട്ട് പറ്റുകയുള്ളൂ അത അല്ലെങ്കിൽ വയ കാളും അതത്
ആ അതാണ് പിന്നെ ആ കുട്ടിക്കും പ്രശ്നമാണ് ചെറിയ കുട്ടികളാവുമ്പോ അവർക്കും അത്
ആ് അവര് വയർ കാഞ്ഞ കിഞ്ഞട്ടി അവ ചിലപ്പോ ഗ്യാസ് കറിട്ട് കരയാൻ വേണ്ടി തുടങ്ങും അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം അവർരിക്കും ദഹനത്തില്ൽ ദഹനത്തിലെല്ലാം ബുദ്ധിമുട്ട് വരും അവർ ഇപ്പോൾ കുറച്ച് സോളിഡ്സ്ല്ലാം നമ്മൾ തുടങ്ങി നമ്മളെ കുറച്ച് കട്ടിയുള്ള ആഹാരങ്ങളെല്ലാം കൊടുക്കും
കൊടുക്കാൻ തുടങ്ങിയല്ലേ എത്ര പ്ര എത്ര പ്രായമായി കുട്ടിക്ക്
മാസായി അപ്പൊ ആ അതെ അപ്പൊ അങ്ങനെ തുടങ്ങിയെങ്കിലും ഇപ്പോഴും പാാല കുടിക്കുന്നുക കൊണ്ട് നമ്മളും അങ്ങനെയല്ല കൊടുത്ത് കൊടുത്ത വരുന്നുന്നത് കൊണ്ട് അത്
ക്കണല്ലോ ചോറൊക്കെ കഴിടുക്കുവോ ചോറും അപ്പൊക്കെ കൊടുക്കുവോ
വ കൊടുക്കും അല്ലാണ്ട് അങ്ങനെ ഇതായിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് തുടങ്ങിയിട്ടില്ല ചെുതെ പിന്നെ ദോശയെല്ലാം ദോശ ഇഡലിെല്ലാം വായിൽ വെച്ച് അങ്ങനെ അങ്ങനെ കൊടുക്കും അപ്പോൾ അവര് അങ്ങനെ കഴിച്ചോളും ചെറുതായിട്ട് ഇങ്ങനെ അലീച്ച അലീയിച്ചിട്ട് കഴിച്ചോളൂ അല്ലാണ്ട് കഴിക്കാൻ അതെ അല്ലാണ്ട് കഴിക്കൻായിില്ലല്ലോ
എന്ത് ചെയ്യുംപ്പോ ഇരിക്കുവോ അത് പിടിച്ച നടക്കുവോ
ആഹ് പിടിിച്ചച്ച് നടക്കുവ അത്യാവശ്യം ഇങ്ങനെ പിടിച്ചു പിടിച്ച് നടക്കെല്ലാം തുടങ്ങി ആ കുരുത്തക്കടല്ലാം ഇങ്ങനെ തുടങ്ങി ണ്ട്ഈ വികൃതികളെല്ലാം തുടങ്ങിയിട്ടുണ്ട് അതും ഇതെല്ലാം ഇങ്ങനെ എത്തിപ്പടിക്കാനൻല്ലാം ഇങ്ങനെ ശ്ര
മോനാ മോളോ
മോനാമ അപ്പൊ വികൃതി എന്തായാലും ഉണ്ടാവും ചെയ്യും പെ്മക്കളാണെങ്കിൽ കൊറച്ച് ആഹ ഒരാളന്നേ ഉള്ളൂ ആ അപ്പൊ അതിന്റെ ഒരു ണ്ട് അതുകൊണ്ട് ഇ അപ്പ ഇനിയിപ്പോ വൈകുന്നേരത്തേക്ക ആയിരിക്കും അല്ലേ ഫുഡ്ല്ലാം ഉണ്ട
ആഹ് ഫുഡ് ആ ഫുഡ് എല്ലാ എല്ലാവർക്കും ഒന്നുംല്ല എനിക്കും ഇവി എന്റെ ഉമ്മാ കുുമാർ
ആഹ ഇനിയിപ്പ ഞാനും ഇതുപോലെ തന്നെ ആയിരിക്കും അടുത്ത പ്രാവശ്യം മുതല് എല്ലാം നോുമ്പോം പടിക്കേണ്ടി വരും എന്നാലേ നമുക്ക് വെക്കാത്തത് ഒന്ന് വീട്ടൺ വീട്ടണല്ലോ ആഹ രണ്ടും കൂടിട്ട ഒരുമിച്ച് പക്ഷെ നീ്യത്ത് വെച്ചിട്ട എടുക്കേണ്ടി വും
ആണല്ലോ ചെയ്യാ ഉം അതില് കൂടുതലാകുമ്പഴേ കൊറ ച്ചൊക്കെ നമുക്ക് ആറ് നോമ്പൊക്കെ അങ്ങനെ നമുക്ക് കുഴപ്പുണ്ടാവും പക്ഷെ എല്ലാ നോമ്പും ഫുള്ള് നോമ്പും കിട്ടുമ്പോ നമുക്കത് ആ സമയത്ത് നമുക്ക് പ്രശ്നം വരില്ല നോമ്പ് നോ
നമ്മളത് എടുക്ക്പോൾ അ എടുത്ത് പോവുംും നമുക്ക് ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം നമു ഈ പ്രശ്നെല്ലാം ണ്ടാവും തലവേദന വയറ് കാളലൊക്കെണ്ടാവും കഴിഞ്ഞെയ്ഞ്ഞ്ട്ട്ണ്ടെങ്കില് പിന്നെ ആഹ് അത് കഴിഞ്ഞെയ്ഞ്ഞ്ട്ട്ണ്ടെങ്കില് പിന്നെ വെല്യെ ബുദ്ധിമുട്ട്ൺ ണ്ടാവൂല നമുക്ക് ആ ഒരു രീതിക്കാന് പിന്നെ നമു ക്ക് വീണ്ടും പ്പ ആർത്തവ സമയത്തെല്ലാം നമ്മള് ഏഹ് എട്ക്കാതിരിക്ക്ന്ന് പിന്നെ എട്ക്ക്ന്ന സമെയെ ത്ത് വീണ്ടും പ്രശ്നം വെരും പ്രശ്നം വെരും ആ ഒര് ഏ രീതിക്ക് എല്ലത്തിനും ഈ തുടർച്ചയൊര് പ്രശ്നാ
ആഹ റമളാനില്ന്നർഞ്ഞാ എല്ലാര്ക്കും നോമ്പ്ണ്ടാവും നമുക്ക് അ ഒര് സന്തോഷ് ഷാണ് എല്ലാരും ഒന്നിച്ച് നമ്മള്ങ്ങെനെ നോമ്പ് നോക്കുമ്പോ ഇത് ഒറ്റക്ക് ഒറ്റെക്കെട്ക്ക്മ്പോ അത് ഒരു നമ്മക്കയ്ന്റെ ക്ഷീണം പ്രത്യേകിച്ച് വെരും ഒറ്റക്ക്ട്ക്കുമ്പോ ഒറ്റക്ക്ട്ക്കുമ്പ ആഹ് ഭയെങ്കെര ബുദ്ധിമുട്ടാണ് പിന്നെ മടി ഒക്കെ വരും
ആഹ് അത് ശെരിയാ മടിയും ഒരു ബുദ്ധിമുട്ടാന്നെ മടിയുംണ്ടാവും നമുക്ക് ഒറ്റക്കെട്
പിന്നെ ഒറ്റെക്കാവുമ്പോ അ അയ്ന്റെ ഷീ റമളാനിലെ നോമ്പ്ന് നമ്ക്ക് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസേ ഷ് ക്ഷീണംണ്ടാവാെള്ളൂ അത് കഴിഞ്ഞ നമുക്കത്ര ഇല്ല ക്ഷീണം തോന്നൂലാ അങ്ങെനേണ്ട് ന ങ്ങ ന നോമ്പ് അങ്ങെനേണ്ട് പോവും
ആഹ് അതെ പക്ഷെ ഇതെന്താന്നറിയോ നമ്ക്ക് ഏഹ് ഇങ്ങെനെ എടെക്കെടെക്ക് എട്ക്ക്ന്ന നോമ്പാവ്ന്ന സമയത്ത് ചെല ആൾ ക്കാരിക്കെട്ക്കാന്ണ്ടാവൂല ചെലെ ആൾക്കാരെ എട്ക്കാേളൂ ചെലെ ആൾക്കാരിക്ക് വയ്യാണ്ടിരിക്കും പിന്നെ ഏഹ് എടെക്ക് നമ്ക്ക് ഇത് നിർബന്ധം ഇല്ലാത്ത നോമ്പായത് കൊണ്ട് ചെലെ ആൾക്കാര് വിടും അങ്ങെനെ ആയത്കൊണ്ട് നമ്മൾ കാെറച്ച് പേരെണ്ടാവള്ളൂ നോമ്പ് തുറക്കാനും നോമ്പ് എട്ക്കാനും എല്ലാം ഏഹ് നോമ്പ് എട്ക്കാന് രാവിലെ എണീക്ക്ന്ന സമത്ത് നമ്മള് മാ ത്രം എണീക്ക്മ്പഴും നമുക്കൊരു
ആഹ് മട്യാണ് പിന്നെ റമളാനിലെ നോമ്പിനല്ലേ നമ്മള് അത്താഴൊക്കെ ഇതാക്കാറ് ആഹ് ശെരിക്കും കഴിക്കുള്ളൂ ബാക്കിയ നമ്മള് കഴിച്ചാ കഴിച്ച്
ആഹ് കഴിച്ചാലായി നല്ല അത് നമ്മളെ വയറിന്റെ സ്ഥിതി പോലെ ആയിരിക്കും
പിന്നെ നമക്ക് ഒറ്റക്കാമ്പോ നമുക്ക് മടിയാവും ഏഹ് അത്താഴത്തിനേ ക്കണ്ട മടി എല്ലാം കൂടെ ആലോചിച്ചിട്ട് അത് അതൊണ്ട് ഒഴു വേണ്ടന്നെക്കും
നമ്മള് ചില ദിവസങ്ങളില് അലാറം വെച്ച് കഴിഞ്ഞാല് നമ്മള് ചിലപ്പോ എണീക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയോ ഞാൻ മാത്രല്ലേ വെക്കുന്നുള്ളൂ അന്നാൽ മതി ഇനി നാളെ അങ്ങനെ
പിന്നെ വീട്ടില് മറ്റുള്ളത്ക്കെ ഇണ്ടാവും അവരിക്ക് കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് നീക്കും ഒറ്റക്ക് ആഹ് നമ്മൾ ചെയ്യും ആവ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ കരുതിട്ട്
അല്ലെങ്കിൽ ഇപ്പോ നമ്മളെ ഹസ്ബൻഡോ ആരെങ്കിലും ഭർത്താവെല്ലാം വീട്ടിലുള്ളവരാ
വീട്ടിലുള്ളവരാണെങ്കി നമ്മള് എന്ത
ആഹ് എ എണീക്കും എന്തായാലും അവര്ക്ക് വേണ്ടിട്ടെങ്കിലും എണീക്കും നമ്മൾ മാത്രം ആകുമ്പോ നമ്മള് മാത്രമവുമ്പോ പിന്നെ നമുക്ക് ആഹ് ഒരു ഇത്ണ്ടാവൂല എണീക്കാനും കൊടുക്കാനും എടുക്കാനും എല്ലാം ഒരു മടിയായിരിക്കും പിന്നെ വല്യ മ മക്കളെല്ലാം ഉണ്ടെങ്കില് നമ്മള് അതിനനുരിച്ചിട്ട് മക്കൾക്ക് ഇണ്ടായി കൊടുക്കണ്ടേനി എന്ന് വിചാരിട്ട് എടുക്കും എണീക്കും മക്കൾക്കും ഭർത്താവും വേണ്ടീട്ടാണല്ലോ നമ്മള് നമ്മള് നമ്മുക്ക് വേണ്ടീട്ടൊന്നും
നമുക്ക് അതന്നെ അതെതെ അതെ നമ്മുക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യ മറ്റുള്ളവർക്ക് വേണ്ടിട്ടല്ലേ നമ്മള്
അതെ അതൊരു പ്രശ്നം നമുക്ക് സ്ത്രീകൾക്ക് വളരെ നന്നായിട്ടുണ്ട് എന്നൊക്കെ തോന്നുള്ളൂ നമ്മൾക്ക് വേണ്ടിട്ടുള്ള ജീവിതം നമ്മൾ വളരെ കുറവാണല്ലോ എല്ലാം നമ്മുടെ മക്കൾക്കും ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും നമ്മളെ വീട്ട്കാർക്ക് വേണ്ടി മാത്രല്ലേ ജീവിക്കുന്നത്
ഏഹ് ഞാനേ കുറച്ച് കഴിഞ്ഞിട്ട് ഞാന് വിളിക്കട്ടൊ കൊറ്ച്ച് ച്ച് തെരക്ക്ണ്ട് മോൾക്ക് പിന്നെ കോളേജി ചേരാൻ അഡ്മിഷന് പോവാന്ണ്ട്
ആണോ ഒരു ഹ് കൊർച്ച് ഇപ്പോ കട്ട്യ്യണ നിർബന്താ
ആഹ് പ് ഇല്ലാ എനിക്ക് ആര പോവാന് കെർച്ച് ടൈമ് ണ്ട്
ആഹ് അല്ല ഒരു രണ്ട് മിനിറ്റ് കൂടെ നി ക്കാൻ വേണ്ടീട്ട് ആഹ് അതെ അതെ അതെ ആഹ് അപ്പൊ നമുക്ക് അത് അ ആ തുടർച്ചയങ്ങ് നമുക്ക് നഷ്ട്ടപ്പെടണ്ടാന്ന് വിചാരിച്ചതാ കാരണം ഇനി ഇനിയിപ്പ ഇപ്പ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊന്നും ഇനി കിട്ടൂലല്ലോ
ആവി
വിളിക്കാന്ന് നമ്ക്കറിയില്ലല്ലോ
ഞാൻ ഒഴിവാവുമ്പോ മെസ്സേജ് അയക്കണ്ട് അത് അങ്ങിനെ ഒരാ ഒരാൾക്ക ന്നെ അങ്ങനെ ഇങ്ങനെന്ന് അറിയില്ല
ആഹ് അത് ഹ് ഞാൻ പിന്നെ പറയാം നമുക്ക് ഇനിയിപ്പോ ഒഴിവ് സമയങ്ങളിൽ നമ്ക്ക് പറയാം ട്ടോ അതിനെ കുറിച്ചിട്ട് ആഓ ഒ ഓക്കെ ആയിക്കോട്ടെ ഇനിയിപ്പോ എങ്ങനെയാന്ന് മോള് അ് പ്ലാപ്ലസ് റ്റു കഴി
പ്ലസ് റ്റൂആ പ്ലസ്റ്റു കഴിഞ്ഞിട്ട് ഇപ്പ സി എം ഏക്ക് ചേ ചേ
ആ ഓ അപ്പൊ മറ്റേ കോഴ് സൊന്നും ചെയ്യുന്നില്ല ഡിഗ്രീ
ഡിഗ്ഡിഗ്രി തിന്റെ കൂടെണ്ട് ബീക്കോമ്
ആ ഓക്കെ ഓക്കെ ബി ആ ഇപ്പൊ നമ്മള് ഏ എഡീഷ്ണലാ യിട്ട് ഇങ്ങനെ ചേർത്ത് ചേർത്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നകോഴസ് ആണല്ലോ അല്ലേ ഇള്ളത് കൂട്തല് നാല് വർഷത്താണോ മൂന്ന് വർ
ആവ്ള് യു എസ് ആണ് എടുത്തിട്ടുള്ളത്
അല്ല മൂന്ന് വർഷത്തെ കോഴ്സ്സാന്നോ നാല് വർഷത്തെ കോയ്സാന്നോ മൂന്ന് വർഷം തന്നെയാണല്ലോ അല്ല നാല് വർഷം ആക്കണം എന്നൊക്ക ഇങ്ങനെ ഇങ്ങനെ
ആ ഇല്ല മൂന്ന് വർഷം അപ്പൊ അയ്ന് അഡിഗ്രിയും അതിന്റെ കൂടെ ബി ബിക്കേമ്ണ്ടാവും സി എം എ കൂടെ ഒന്നിച്ച് ചെയ്യണ
ഓ അങ്ങനെയാന്നല്ലേ ഓക്കേ ആയ്ക്കോട്ടെ യിക്കോട്ടെ ബാക്കി അപ്പോഇനിയിപ്പോ ഭക്ഷണം കാര്യങ്ങളൊന്നും ആക്കണ്ടെ ഇനി മാറ്റീട്ട് പോയാ മാ
അ ആ മാറ്റിട്ട് പോയാമതി ആവന്നിട്ട് ആഫുഡക്കെ ഇപ്പ മറ്റുള്ളവര്ക്കൊന്നും നോമ്പി ല്ലാത്ത കാരണം ഫുഡൊക്കെണ്ട്
ആ അപ്പൊ കൊഴ്പ്പുല്ല ഹ് അപ്പെനിപ്പോ പോയി വന്ന കഴിഞ്ട്ട്ണ്ടെങ്കിലും ഒന്നും ചെയ്യെണ്ടി വരൂല
അതൊന്നു വെച്ചില്ല അതൊക്കെ പോണ കാരണം നേരത്തൊക്കെ റെഡിയാക്കി വെച്ച്ക്ക്ണ്
ആഹ് ഹാ അപ്പൊ പിന്നെ ആ ഒരു പ്രശ്നം വരൂല എന്തായാലും കൊഴപ്പവില്ല നടക്കട്ടെ കാര്യങ്ങള ഒക്കെ നടക്കട്ടെ ഇനിയിപ്പോ ഒഴിവ് സമയം കി ട്ടുന്ന സമയത്ത് ഏ നമുക്ക് സംസാരിക്കാം കേട്ടോ തീരെ സംസാരിക്കാതിരിക്കണ്ടാ
ആഹ് ഓക്കെ അപ്പൊ സംസാരിക്കാം
ആഹ് ശരി എന്നാല് ഓക്കെ ശരി